ആഹ്
ആഹ് എന്താ പണി നല്ല വിശേഷം എന്താ പണി വെറുതെ ഇരിക്
ആഹ് വെറുദേ ഇങ്ങനെ ഇരിക്ക
ആഹ് മഴ ഇണ്ടോ അങ്ങോട്ട്
മഴ ഇല്ല വെയിലാണന്ന് മയൊന്നുല്ല വേറെന്താ ആഹ് ഭക്ഷണം കഴിക്കണ്
എന്താ ഇണ്ടാക്കിയേ
ഭഷ്ണവോ മത്തിയാണ് ന്നു കി ട്ടിയത് മത്തി പരിസും ചെയ്ത മത്തി കറി
ആഹ് ആഹ് ആഹ്
പിന്ന വീട്രൂട്ടുപ്പേരി ബപ്പടം പൊരിച്ചതും
ആഹ ചക്കൊന്നുമല്ല വീട്ടില് ചക്കേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല
ആ ചക്കൊക്കെ ഇണ്ട് ചക്ക ഒന്നും ഉണ്ടാക്കല്ലോ ചക്ക കൂട്ടാനൊക്കെ ഇണ്ടാക്കോ
ആഹ ആഹ
ചെക്കക്കൂട്ട ഉണ്ടാക്കലല്ലേ പിന്നെ പഴത്ത പ മുത്തതൊക്കെ ആകുമ്പോ ചക്ക തി അങ്ങനെ തിന്നോ ചട ചക്കട ഉണ്ടാക്കലുണ്ട്
ആഹ ചക്കപ്പൊരി ഉണ്ടാക്കല്ലേ യൂട്യൂബിലൊക്കെണ്ട് ചക്കന്റെ ലഡു ഒക്കെ ഉണ്ടകുന്നു ചക്ക ലഡു ചക്കപ്പുഡിങ്ങൊക്കെ
ലഡൊന്നും ഇണ്ടാക്കലില്ല ചക്കന്റെ ആട ഉണ്ടാക്കിരന്ന് പിന്നാ ചക്ക പൊരിച്ചിരന്ന് പിന്നെ ചക്കക്കൂട്ട ഉണ്ടാക്കോ അങ്ങനെ ചക്ക ബിരിയാണി ആ ചക്കയും ഇറച്ചി ഇട്ട് കണ്ടല്ലേ
ആഹ അങ്ങനെ തന്നെ അത് ഊറ്റു ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഉ
പിന്നെ ചക്ക പൊരിച്ചിരുന്ന് പപ്പത്ത ച ല്ലേ അത് പയംപൊരി മാതിരി നമ്മള് പയംപൊരി പൊരിക്കൂല ആഹ അത ആ അത് നല്ല ടേസ്റ്റ്
അപ്പൊ അത് അതില് നമ്മളെ മാവൽ പിടിക്കൂലല്ലോ അങ്ങനെ ആവൂല പിടിക്കുവോ
ിക്കും നല്ല കട്ടിയിലും മാവ് ഉണ്ടാക്കണം ആപ്പ പിടിക്കും
ആഹ ആഹ
ലൂസ് ആയിട്ട് ഉണ്ടാക്കുമ്പോ വെള്ളം പോലെ മാവ് കലിക്കിയാലല് അത് അയി്മ പിടിക്കൂല നല്ല കട്ടിൽ ഉണ്ടാക്കിയാലും മാവ് പിടിക്കും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ആഹ ഞനക്ക് അവിടെ ചെക്കൊക്കെ ഉണ്ടോ
ആ ഇവിടെ വീട്ടിൽ കുറെ സക്ക ഉണ്ട് കാട്ടിലിങ്ങനെ സക്ക വീണടുക്ക ുന്നുണ്ട് കൊറെ പഴുത്തതൊക്കെ പിന്നെ ചക്കക്കൊരു ചക്കക്കുരി വെച്ചിട്ട് എന്താ പായസം ഉണ്ടാക്കലണ്ട്
ആഹ എവിടെ പായസം ഉണ്ടാക്കിയിട്ടില്ല ചക്കക്കൂരോ പൊരി ഇതാക്കും ചൂടോ
ആ ചക്കക്കുഴി നല്ല വേവിച്ചിട്ട് മ നല്ല വേങ്ങ അല്ല വേവിച്ചിട്ട് പൊരിക്കാലോ ഉ മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ച്ച് നല്ല ടേസ്റ്റ്ാ പായസം ചക്കക്കുരു നല്ലാം വേവിച്ചിട്ട് എന്താ അത് ഒടച്ചിട്ട് അങ്ങനെ പിന്നെ ആ പിന്നെ ബെല്ലം മറ്റേ തേങ്ങാപ്പാാല പഴിച്ചിട്ട് ഉടച്ചിട്ടാകുമ്പോ നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടും ആഹ പാാല ഒഴിക്ക ഞങ്ങള് തേങ്ങാ പാാല ഒഴിച്ചുണ്ടാക്കി
ആഹ തേങ്ങാപ്പാല വയ്ക്കുമ്പോ വേറെ ഒരു രസമായിക്കാരോ
ആഹ ആഹ പിന്നെ ബെല്ലും
ആഹ ആഹ് വെള്ളം അല്ലേ പിന്നെ ഇതാക്ക വക്കലേ
ആ ആ പിന്നെ കുറച്ച് കടിക്കാൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ
അപ്പൊ നമ്മുക്ക് ആ ചെക്കക്കൂരിന്റെ ഒരു ഇതുണ്ടാവലോ ഒരു ചോയമാതിരി ഉണ്ടാവലോ അത്
ഇല്ലല്ലല്ല അത് അത് നല്ല വേവിച്ചിട്ട് അതിന്റെ തൊല്ി ഇതെല്ലാം ക കളഞ്ഞിട്ടാണ്ോ നമ്മള് വേവിക്കുന്നത് ഇപ്പൊ നല്ലോണം വെന്ത് കഴിഞ്ഞാല് അതൊന്നും ഉണ്ടാവൂില്ല
ന്റെ മേലെ അങ്ങനെയുള്ള ആ ഒരു ചോപ്പ് കളർ ഉണ്ടാവില്ലേ അതൊക്കെ ഒവാ
ആ അതൊക്കെ ഒഴിവാക്കണം പായസം വെക്കല്ലേ അപ്പൊ അതെല്ലാം ഒഴിവാക്കണം ആഹ അത് നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയാണ് എന്നാലും പായസം വെച്ചാ നല്ല ടേസ്റ്റ
ആഹ
ഉം
അത് ഞാൻ പായസത്തെ വരെ വെച്ച് നോക്കി തിന്നാൻ
പിന്നെ വേണെങ്കിൽ അതില് ഈ ചക്കക്കുരുവിന്റെ കൂടെ കക്യാരറ്റും കൂടെ വേവി ക്കാനിട്ടാൽ അതും ഇത് ഒരുമിച്ച് മിക്സ് ആക്കിയാ മതിയോ പല ടേസ്റ്റ് ആ ആഹ് അത് ഞാൻ കേട്ടി ഇാ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല അത് നല്ല എങ്ങനെയാ വേവിച്ചിട്ട് ഇതുപോലെ തന്നെയാ
ആഹ അതുപോലെ തന്നെ പായസം നമ്മളിപ്പം ചക്കക്കുരു ചക്കക്കുരുന്റെ പറ അതുപോലെ തന്നെ കയറ്റ് നല്ല വേവിച്ച കാണ്ട് അങ്ങനെ പായസവെക്കലുണ്ട് വേറെ പിന്നെ ഇവിടെ സേമി പായസം ഉണ്ടാക്കും ചെറുപ്പയറായിട്ട് പായസം ഉണ്ടാക്ക ലുണ്ട് കിച്ചടി പായസം പിന്നെ അട അടപ്രഥമനില്ലേ? ആ അതായിട്ട് പായസം ആ അതെ മറ്റ പായസം വെക്കോ അങ്ങനെ
ചെറുപയർന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പല്ലേ അതുകൊണ്ടല്ലേ?
ആ ചെറുപ്പയർ പരിപ്പല്ല ചെറുപ്പയർ നമ്മള് കറിയൊക്കെ വെക്കണ ചെറുപ്പയറില്ലേ? ആ അത് മാത്രം ഇട്ട് കണ്ട അങ്ങനെ പായസം ഇയാള് ഭക്ഷണൊക്കെ എല്ലാ ഭക്ഷണ ഉണ്ട
ആഹ് ഞാൻ ബിരിയാണി ഉണ്ടാക്കും.
ആ.
ഉം.
നിങ്ങള അവിടെ എങ്ങനെ ഇതേമാതിരി ഞമ്മളെ ഇവിടൊക്കെ വെക്കണ മാതിരി തന്നെയാണോ ബിരിയാണി വെക്കല്.
അല്ല ഇപ്പടെ ആഹ് അങ്ങനെ തന്നെ ഞ ദം ബിരിയാണി അവിടെ എങ്ങനെ ഇണ്ടാക്കല്?
ഇവിടെ ഞങ്ങള് കോയി പൊരിച്ചുകാണ്ടും വെക്കലുണ്ട് ബിരിയാണി പിന്നെ പൊരിക്കാതേയും വെക്കലണ്ട്. ബിരിയാണി പിന്നെ ഉള്ളിയൊക്കെ വറുത്ത് ഞങ്ങള് ഗരം മസാല മാത്രം ചേർക്കല് നിങ്ങള് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുവോ?
ഇല്ല ഇല്ല അത് തന്നെ മസാലകൾ ഗരം മസാലയും ഉം പിന്നെ സാദാ മസാലകളില്ലേ?
ആ സാദാ മസാല മുളമ്പൊപൊ പൊടി മല്ലിപ്പൊടി അതൊന്നും ഇടലില്ല ഞങ്ങള് ഞങ്ങള് മഞ്ഞപ്പൊടും കരം മസാലയും മാത്രം ചേർക്കല് ഉള്ളൂ. പിന്നെ ഉള്ളി പൊരിച്ചുകാണ്ട് അയില് കൊറച്ച് ചേർത്ത് കാണ്ട അങ്ങനെ ഇടും അങ്ങനെ ഇടല്.
ആ അങ്ങനെല്ലേ? ഞങ്ങള് ഇതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലവണ്ണം അരച്ചിട്ട് പിന്നെ മസാലപൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ തന്നെ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് തൈരും
ആ തൈരൊക്കെ ഒഴിക്കലുണ്ട്. ആ നിങ്ങള് എല്ലാതായിട്ടും ബിരിയാണി ഒക്കെ വെക്ക് ഈ കോഴി മാത്രല്ലാതെ നമ്മളിപ്പോ ചെമ്മീന്
ആ ചെമ്മീൻ ബിരിയാണി വെച്ചീല്ല മറ്റേ കാട ബിരിയാണി വെച്ചീണ്ട്.
ആ ആ ഫ്രൈഡ് റൈസ് അങ്ങനത്തൊക്കെ ഉണ്ട വെക്കലണ്ട?
വെക്കലിണ്ട് മന്തി ഉണ്ടാക്കലല്ലേ?
ആഹ് മന്തി ഉണ്ടാക്കലണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ മന്തിയ ഇഷ്ടം എനക്ക് ഇഷ്ടല്ല.
ഏ മന്തി നല്ലതല്ല അല്ല നമ്മള് വീട്ടിൽന്ന് ഉണ്ടാക്കുന്ന കുഴ പ്പല്ല ഈ കടയിൽന്ന് വാങ്ങുന്നതൊക്കെ നല്ലതല്ല.
ആ അയില് പിന്നെ പലതും ചേർക്കണത ആയ്കാരം.
അല്ല മന്തി മന്തി എങ്ങനെയാ? അതുപോലെ നെയ്യും അതുപോലെ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ വഴറ്റിയിട്ട് അതിക്ക് നമ്മളെ മന്തി മസാല ചേർക്ക അല്ലെ?
ആഹ് ആഹ് മന്തി മസാല പിന്നെ ആ മറ്റേ മാഗി കട്ടല്ലേ?
ആഹ് ആഹ് ആഹ് മാഗി ക്യൂബ്.
ആ ആ ക അതും ഇടും.
പിന്നെ നമ്മളെ മറ്റ നാരങ്ങല്ലേ ആ ഉണക്ക നാരങ്ങ ഇതും എല്ലാം ചേർത്തിട്ട് അങ്ങനെല്ലാം ഉണ്ടാക്കി
ആ വെള്ളം വെള്ളത്തിക്കന്നെ ആ അരി ഇടും ചെയ്യും. നമ്മളെ വെള്ള കണ കത്താക്കിക്കാണ്ട് അഐരിൻന്റെ അയിര് എത്രന്നുള്ള അത്ര വെള്ളം കണക്കാക്കിയിട്ട് അയിക്കിട്ട കാണ്ട്
പിന്നെ സ്മോക്കി ഫ്ലവർ കിട്ടാൻ വേണ്ടീട്ട് എന്താ ചെറിയൊരു സ്റ്റീൽ പാത്രത്തില് എന്താ കരി ഇതൊക്കെ വെച്ചിട്ട് ചോറിന്റെ നടുവിൽ വെച്ചിട്ടുണ്ടെങ്കി
വെ കണ്ട് അതിന്റെ ഒരു ചൊയ കിട്ടാൻ വേണ്ടിട്ട് അ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാ ചെിലവൽക്ക് അതിന്റെ ചോയൊന്നും ഇഷ്ട ഉണ്ടാവില്ല കടെ കുട്ടാക കഷ്ടംട്ടാ ഇൻക ആ മന്ദ വള്ളഷ്ട ല്ല ആ ബസ്മതി റൈസ് തന്നെ
ആഹ പിന്നെ അയിന്റെ കൂടെള്ള സ സാലഡും അതുപോലെ മയോണൈസും അതൊക്കെ ഉണ്ടാക്കൂല്ലേ
ആ അതൊക്കെ ഉണ്ടാക്കോ അതൊക്കെ രസമാണ് പിന്നെ അത് മയോണീസ് ഒന്നും എനിക്കിഷ്ടമല്ലാട്ടോ മയോണീസ് അങ്ങനെ നമ്മള് കൂടുതൽ കഴിക്കാനും പാടില്ല
ആഹ ശരിയാ അത് അല്ല ഈ കാ ഈ കടയിലൊക്കെയുള്ള മയോണൈസൽ ഒരു ഫുൾ എണ്ണയും പഴയ എണ്ണ വെച്ചിടക്കും ഒക്കെ ഉണ്ടാക്കും ുന്നത് കടയിത്തൊന്ന്ും മേടിച്ച് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാം ഞാൻ കടയിൽന്ന് തന്നെ മേടിക്കല്ല അധികവും മിന്നൻ ഒരു ദിവസം ഞാൻ മന്തി മേടിച്ച നല്ല വയറേനായിരുന്നു
ആഹ നഞമ്മള് കടന്ന് നഞമ്മുക്ക് തിന്നാൻ പേടിയാണ് എന്തെങ്കിലും വരുമോ വയറർ വേദന അങ്ങനെയൊക്കെ എന്തെിലും വരുമോന്നുള്ള ഒരു പേടി ഉണ്ടാവോ
ആ അതന്നെ ഈ കടയത്തെ ഫുഡ് കഴിച്ചിട്ട് ഫു പോയിസൺ ഒക്കെ വന്നിട്ട് എത്രയോ കുട്ടികൾ ന്യൂസിലൊക്കെ കേൾക്കുന്നില്ലേ കുറെേ കൂട്ടികൾ മരിച്ചുോന്നത് ചെറിയ മക്കൾക്കൊക്കെ കുട്ടികൾക്കാണെങ്കിൽ അതേ ഇഷ്ടപ്പെെള്ളു
ആഹ പിന്നെ ഈ ഷവർമൊക്കെ തിന്നുകാണ്ടുകൊണ്ടല്ല കൊറേ കുട്ടികള് അങ്ങനെ വയറ വേദന അത് ഇതൊക്കെ നിന്നണ്ട് പേടിയാണ് നമുക്ക് പുറത്തന്ന് കടയി നിന്നൊക്കെ വാിടുക്കാണ് കുട്ടികൾക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കണ ഭക്ഷണം കൊടുക്കാനാണ് ഏറ്റവും നല്ലത്
അതന്നെ
ആഹ
ഈ കുട്ടികളാണ പറഞ്ഞാ കേ ല അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങ അതുപോലെ പച്ചക്കറികള ഒന്നും ഇഷ്ടല്ല ഇ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ കുട്ടികൾ അന്ന് ആ പച്ചക്കറികളാണെങ്കിൽ കുട്ടികൾ ന്ന് ഫുഡ് കഴിക്കൂല
ആഹ
അവക്ക് അന്ന് ഫുഡ് വേണ്ടാവന്ന് കരൂ
ഞമ്മള അങ്ങോട്ട് പറയണതുോലി കേക്കൂല
അയിന് വേണ്ടി വീട്ടില് അല്ലെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾക്ക് ഈ കടയിൽന്ന്ുണ്ടാക്കുന്നൊക്കെ വീട്ടിലും ഉണ്ടാക്കിയൊക്കെ കൊടുക്കാ നമ്മൾ ഉണ്ടാക്കി ക്കി കൊടുക്കൂല മടിയണിച്ചിരിക്കൂ
ഇവിടെ ഞങ്ങള് കടീന്ന് വാങ്ങല് കൊറവാണ് ഞങ്ങള് റെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കല
ആഹ ബർഗർൊക്കെ ഇണ്ടാക്കുവോ
ആഹ ബടാ മൂത്തച്ഛൻക്ക് ബന്നിന്റെ അതാണ് അപ്പൊ അവര് ബന്നൊക്കെ എവിടക്ക് കൊണ്ടരുമ്പോ ഞങ്ങള് അതേമാതിരി ഇണ്ടാക്കലുണ്ട്
ആ ആ
ബർഗറൊക്കെ ബന്നായിട്ട് റ പിന്നെ ഇത് ബ്രെഡൊക്കെ കിട്ടുമ്പോ സാൻഡ്വിച്ച് ഒക്കെ ഇണ്ടാകൊ
ആഹ്
അങ്ങനൊക്കെ വന്ി കിട്ടും ഇത് കിട്ടുമ്പോ അവര് കൊണ്ടുവന്ന് വരുമ്പോ അങ്ങനെ അതൊക്കെ ഇണ്ടാക്കലുണ്ട്
ആ അപ്പൊ നല്ല സുഖാണല്ലേ
വെറുതെ കിട്ടല്ല അപ്പൊ ഇണ്ടാക്ക
പക്ഷെ ഈ ബന്നൊന്നും അധികം കഴിക്കുന്ന നല്ലതല്ല
ആ മൈദയാണ് മൈദ ഈ ഇസ്റ്റക്കെ ഇട്ട് താണ്ട് ഇണ്ടാക്കല്ലേ
അതന്നെ ഈ ബന്നൊക്കെ കഴിച്ചിണ്ടെങ്കില് കുട്ടികൾക്ക് വയറ്റന്ന് പോവാത്ത പ്രശ്നമൊക്കെ ഇണ്ടാകും
ആ ആ പിന്നെ നായക്കോട്ട ആ ശരി ഞാൻ പിന്നെ വിളിക്കാം
ആ എന്നാ ശരി